ന്ത്‌ വിശേഷം
നല്ല വിശേഷം കേൾക്കുന്നില്ലേ
ആഹ് ഇണ്ട്
ആഹ് നല്ല വിശേഷം അങ്ങനെ പോകുന്നു എന്താ പ ണീന്ന് ചോദിച്ചപ്പ മക്കളൊക്കെ മദ്രസിലേക്ക് പറഞ്ഞയച്ച് ഇപ്പ ചെറുത്ണ്ട് അത് വല്യാളെ ആറ് മണിന്റെ മുന്നേ പോകും രണ്ടാമത്താക്ക് ഇന്ന് ഏഴരക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പിന്നെ ഏഴ് മണിക്ക് മദ്രസിൽ എത്തണം എന്തോ കിസ്സ് എന്തോ നടത്തണ്ട പറഞ്ഞിട്ട്
ഇന്നേ ആഹ് ശരി
അതെ പിന്നെ ഏഹ് ഏഹ് പണ്ട് കൊറച്ച് മുന്നത്ത കിസ്സേനി അപ്പം ചെറിയ കുട്ടിയൊക്ക് നടത്താൻ അവർക്ക് സമയം കിട്ടില്ല എന്നാപ്പൊ ഞായറാഴ് ഴ്ച്ച നടത്താ പറഞ്ഞിട്ടെ വല്യ കുട്ടിയക്കൊക്കെ നടത്തിണ്ട് അത് പിന്നെ സമസ്ത്തെന്റെ ഇത് ല്ലേ ജൂൺ ഇരുപത്താറിന്
ആഹ് ആഹ് അയിന്റെണ്
ആഹ് ആഹ്
സംമസ്ത സ്ഥാപകദിന്
സ്ഥാപക ദിനത്തിൻെ ആ അതുആയിട്ട് ബന്ധപ്പെട്ടിട്ട് ള്ളതായേക്കും തോന്നണുട്ടോ കാരണം അന്ന് ജൂണി
ആഹ് അയ്നെക്കാരമല്ല അതപ്പ അടുത്ത്പ്പ വേറൊന്നും കേഴിഞ്ഞിട്ടില്ലല്ലോ
ആഹ് മദ്രസില്ലോരുന്നല്ലോ മുഹറന്തോ ആയിട്ട് അസം ഉം അത് കഴിഞ്ഞാലാണ് വലിയർക്ക് ഏഴ് ഇന്നെന്താ കിസ്സ് നടത്തിയത്
ആഹ്
ആഹ് ലീവ് കഴിഞ്ഞേരെ ഇപ്പ അപ്പൊ ചെറിയൊര്ക്ക് പിന്നെ അയിന്റെടുക്ക്. ക്ക് ഒൽക്ക് ലീവ്കിട്ടിയില്ല ന്നപ്പൊ അപ്പനടത്ത എന്താ പണി ചായകുയോട്ടിക്കെ കഴിഞ്ഞോ
ചായകുടി ഒരു വക കഴിഞ്ഞു ദോശണ്ടാ ക്കിട്ട് ഇനി അഓണ്ട് തികയില്ല അപ്പൊ ചപ്പാത്തി ഇണ്ടാക്കാ
ആഹ് ആഹ് അപ്പം ആ മാവാതി അരച്ചേച്ചിം.
ആഹ് മാവ്ണ്ട് ഫ്രിഡ്ജിൽണ്ട് പക്ഷെ ച പ്പാത്തിണ്ടാക്കൽ സ്കൂൾ മദ് സ്കൂളില്ലാത്ത ദിസൊല്ലേ നടക്കുള്ളൂ.
അതന്നെ ഞാൻ മദ്രസല്ലാതന്ന് ചപ്പാത്തിണ്ടാക്കൽ
ആഹ്
ഇൻക്കതാസുഖം എന്താ നീ രാവിലെ നീച് പോകുമ്പോളേക്ക്. ആവണ്ടേ പെരത്തിണ്ടാക്കണ്ടേ ചപ്പാത്തിയാവുമ്പോ.
അതെ അതെ ഞൻ അതാണ് ദോഷമാവ്ൺ ണ്ട് അപ്പോമദർസക്ക്മ്പോവുമ്പോ ദോശ ദോ പാർന്ന്കൊടുക്കും. തെഹ് തിന്നു. ആഹ് പിന്നെ ഇപ്പൊ ഞ്ഞി വരുമ്പത്തിന് ചപ്പാത്തി ഉണ്ടാക്കാച്ചിട്ടാ.
ചപ്പാത്തിക്കന്താ കറിനി
പിഷ് മറ്റേത് റോസ്റ്റ് മുട്ട.
മുട്ടറോസ്റ്റ് ആഹ് രസണ്ടാവും ഉം ഞാൻ ചെലേപ്പങ്ങനെ ഉള്ളി പിന്നെ ഇതേപോലെ മുട്ടറോസ്റ്റ് പോലെ ഉണ്ടാക്കിട്ട്, പുഴിങ്ങീട്ടല്ലട്ടോ പൊരിച്ചൂല്ലേമ്മള്, ഏഹ് പൊരിച്ചലേയി, പിന്നെ മുട്ട അങ്ങനെ റോസ്റ്റ് ആക്കിട്ടന്നെ ഉള്ളി ഇതൊക്കെ ഇട്ട് തക്കാളി ഒക്കെ ഇട്ട്ട്ട്,
ആഹ് ആഹ് ആഹ്
ഉം പുഴുങ്ങാതെ അങ്ങനെ ആക്കിട്ട് ഞാൻ ചിലേപ്പന്തേയ്യന്നു ചപ്പ ആഹ് ചപ്പാത്തിന്റെ ഉള്ളില് വെച്ച് മടക്കി ചുടലുണ്ട്, ഹ് ഏഹ് ന്നാപിന്നെ നമ്മള് ഈ പുവാടൊക്കെ ണ്ടാക്കുന്ന പോലെ, മടക്കി പത്തിരിണ്ടാക്കും ഏഹ് ഏഹ് അല്ലെങ്കി പിന്നെ ഞാന് ചപ്പാത്തിണ്ട ക്കാണെങ്കി ഇതേപോലെ തേങ്ങയും ശർക്കരി ഇട്ടിട്ട്, മടക്കലാണ് അല്ലാതെ തനി ചപ്പാത്തി ഇവിടെ പറ്റില്ല,
അഹ് ശരി,
ഏഹ് ചപ്പാതിറ്റക്കായാ പറ്റൂല അപ്പ അങ്ങനെ കാട്ടല, അന്താ ചപ്പാത്തി ഇണ്ടാക്കൽ ഞാൻ വെള്ളിയാഴ്ചൊക്കെ ഇണ്ടാക്കല്, എണ്ണ ചപ്പാത്തിയെന്നാ പിന്നെ ഞമ്മള് ചപ്പാത്തി പരത്തീട്ട്, എണ്ണ പിന്നത്തെചട്ടിയില് എണ്ണ എണ്ണയിലാക്കിച്ചുടല്ലേ, അത് പൂരി നമ്മള് വെളിച്ചെണ്ണയില്,
മുക്കിപ്പൊരിക്കല് ആഹ് പിന്നെ ചട്ടിൽ ചുടുമ്പോ എണ്ണതേക്കുന്നതാണ് എണ്ണ ചപ്പാത്തി,
ആഹ് ആഹ് ആഹ് ഉം ഞാന്, ആഹ് അങ്ങനെ ചപ്പാത്തി ബാക്കി ഈ തേങ്ങിമ് ഇതൊക്കെ ഇട്ടിട്ട്, പിൻ ചപ്പാത്തി ബാക്കി വരാണെങ്കിൽ ഞാൻ അങ്ങനെ ചൂടും, ചപ്പാത്തി അങ്ങനെ നല്ല സോഫ്റ്റ് ആണല്ലോ എപ്പളും, നല്ലൊരു മയയാണല്ലോ, ആങ്ങനെചുടും ഞാൻ അല്ലെങ്കിലു ചപ്പാത്തി ചൂടുമ്പോ അങ്ങനെന്നേ ചൂടലേ ഒന്ന് പെര ത്തി കൊടുക്കും. ഇവിടെവല്ലാണ്ട് ചപ്പാത്തിക്കൊക്കെ ആയാൽ പോകൂല,
ആഹ് ഇവിടെ മറ്റേ എണ്ണചപ്പാത്തി ഒന്നുന്റെ ഹസ്ബന്റന് പറ്റൂല,
നാ ആഹ്
ഉം പ്പ സാധാ ചപ്പാത്തിയേ പറ്റുള്ളൂ പിന്നെപ്പ ഇന്നും ഓലു ഒന്നുല്ല ഇന്നപ്പ ഞാനും കുട്ടികളും മാത്രേ ഉള്ളൂ
ചെലോല് എന്ത്യ്യുന്നറ്യോ മെന്നേ ഫ്രിഡ്ജില് കൊഴച്ചാണ്ടു വെക്കക്കെ ചെയ്യും മാവ് കുഴച്ച് വെയ്ക്കു, എനിക്കെന്തോ ഇനിയൊരു സ്മെല്ലോ ഒരു ചോയൊക്കെ വരുന്ന ങ്ങെനണ്ടാക്കിയ ഞാൻഎന്നോ ഉണ്ടാക്കി പിന്നെക്കൊരു മടിയ ങ്ങനെ ണ്ടാക്കാൻ, ചില ഒരു രണ്ടമൂന്നും ദിവസൊക്കെ ഫ്രിഡ്ജ് വച്ചിങ്ങനെ നാവെച്ചിട്ടു, അ ഉം അതോ ഇതായ്ഈ ചപ്പാത്തിൻറതകുമ്പോ ഒരു സ്മെല്ല്, എനിക്കെന്തോ ആ ചെലര് പറയാ അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തിനൊക്കെ പ പിന്നെ എന്താ പരത്തിയല്ല അങ്ങനെ ഉണ്ടാ കുഴച്ച വെച്ചതാണ്, പെരത്തി വെച്ചാ പ ഇല്ലാ തോന്നന് ഒരു ദിവസത്തിന് ആ ഞാൻ പരത്തി- എനിക്കറിയില്ല ഞാൻ പെരത്തി വെച്ചില്ല ഇത് വരെഞാൻ എന്നോര് തേപോലെ മാവ് കൊറേ ണ്ടായപ്പോ പിന്നെ വേറെ എന്തോ കറിഉണ്ടായപ്പോ ഞാൻ ഐക്ക് വെച്ച് പക്ഷേ എനിക്ക ത് ഇഷ്ടായില്ല പിന്നെ ഞാനത് വെച്ചിട്ടു ഇല്ല
ആഹ അന്ന് കൂടാതെ യ്യാത്തതൊണ്ട് വെച്ചേക്കാരോ ലെ
ആ ആഹ അല്ലാതെങ്ങനെ വക്കലില്ല ഏ ചപ്പാത്തി ഉം പിന്നെ ഓൽക്ക് എന്തെങ്കിലും ഒക്കെ വേണായിക്കുവല്ലോ, അല്ലാതെന്നും ചപ്പാത്തി തിന്നൂല
ആആ
ന്തോ പരിപാടിയൊക്കെ ണ്ടോ ഞായറാഴ്ചയ
ങ്ങനെ ഏയ് ന്താ അവന് ലീവ് ഇന്നലെയും ഇനി തിങ്കളാഴ്ച ഉള്ളൂ.
ആഹ
ഉം നാളെ, ഇന്നും നാളെ, ഇന്നലിം, നാളിം
തിങ്കൾ ഇന്നലെ നാളെല്ലേ, ഇന്നലെ വെള്ളിയ ആഹ് ആഹ ആഹ, ആഹ ശനിയാഴ്ച ലീവാ
ആ പിന്നെ പിന്നെ തിങ്കളായ് ച
പള്ളിയിൽ അവടെ നിക്കലേക്കും
ആഹ, അവിടെ അല്ല പ്പൊ ഞാന് വീട് ഇരുന്നിട്ട് നാല് മാസ മാസായില്ലേ വീട് ഇരുന്നിട്ട് നാലാമത്തെ മാസാ അപ്പൊക്ക് പേടിയായിട്ട് ഞാൻ ഇക്ക് തുണ ക്ക് ഇങ്ങോട്ട് വിളിക്കല ഡെയിലി വരും രാത്രി ഹും എന്നി ട്ട് സുബഹി ക്ക് പോകും
ആ ആ ആ ആ പ്പൊ അടുത്തന്നെയാണോ അടുത്ത ന്നെയാണ ഉം ഉം
ഉം
പിന്നെ, ന്തൊക്കെആആ അവിടെക്കെ ആക്കിയോ ഇതെന്താ സാധനം മമകൾ അയി ന്റെ ഇട കൂടെ ഒരു പിത്തനപ്പണി ണ്ടാക്കിന എന്തോ സാധനം കയ്യില് കളറാ തോന്നുന്നു ഏ പിന്നെത്താ വാട്ടർ കളർുണ്ടല്ലോ വാട്ടർ കളർ ഉണ്ടാവൂലോ ചെറിയ ബോക്സിലായി വരുന്നേ നി ഐഷാഡോ ആണോന്ന് അറിയില്ല. ഐഷാട പോലെ സാധനമാണോന്നും അറിയില്ല, ഐഷാടോനന്നാ തോന്നെണ ഏ ചെറിയ ഒരു വട്ടത്തിലുള്ളതേ പൊട്അതോള് മാന്തി, മാന്തി കായിൻമേലോട്ടാക്കെ ആക്കിയാണ്ട്
ആഹ്
ക്ക് വല്യത് ആണെ ബാക്കി രണ്ട് ചെറുത്
ഹേ
വല്യ യ ആള് ആണാ ആണ് ആണ് മോനാ മോന് പിന്നെ ബാക്കി രണ്ടും മ പെൺകുട്ടികളാ പെൺകുട്ടികളാ
നയിക്കും അങ്ങനെ തന്നെ
ആഹ് ആഹ് കൈ കഴിക് കുഞ്ഞേ അള്ളാ ഉടുപ്പിലൊക്കെ ആയോ ആഹ് അതാക്കി വലുതിന് പയിനൊന്ന് വയസ്‌
ആഹ് ഇന്റെ വലുതിനും
പതിനൊന്നു വയസ്സ് ആഹ് ഉം രണ്ടാമത് ത്തെ ഒമ്പതായി ഇവക് രണ്ടരായി ചെറുതിന് ഇപ്പോ കളിയ ഓരോ ഇപ്പ ഇങ്ങനെ നല്ലെ അതൊന്നും ഇണ്ടാക്കണ പണിയല്ലോക്ക് അതിപ്പോ ആയി
അത് തന്നെ നല്ല ശ്രദ്ധിക്കേണ്ട പ്രായാ
ആഹ്
ഉം
ഇപ്പൊ കൈയിൻ മേലാക്കിട്ട് കെഴ്കല്ല കെഴുകാൻ വിളിച്ചിട്ട് വരികയില്ല ഓള് സയ്യൊട്ടി കളിച്ചേ അയിനോട് എല്ലാം കൈമേലെ ഒരു നീല കളറി നീല പിന്നെ ആ ഗ ഐഷാടാ തോന്ന്ണ്ട് അത് ഒര് ഗ്ലൈസിംഗ് ണ്ട്
ആഹ് ചെലപ്പ ഐഷാടെ ക്കാരം
ഉം അയിൽ ബോക്സിൽ വരൊല്ലോ ഇങ്ങനത്തെ പെ അയിമെന്നെങ്ങാണ്ടെടുത്താ കിട്ടുന്നുണ്ട് അതിന്റെ ഉള്ളിൽന്നുണ്ട് പോന്ന ത്തൊ ന്നു
അത് ശരി അപ്പൊ പണി അഴിച്ചിട്ടിട്ടുണ്ടാവും അവിടെ
ആഹ് ഞാൻ ഇപ്പോ ഇങ്ങിട്ട് അടുക്കളേക്ക് പോകുന്നടുത്ത് അവിടെ ഷോക്ക് ക്കേസില് ആകെ തേച്ചു വച്ച് ഏഹ് ഈ നീല കളറ് അല്ലെങ്കിൽ തന്നെ ഓള്
ചെയ്ത് വച്ചിട്ടുണ്ടാവും
ആഹ് അതന്നെയ അതി പ്പൊ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞോള്ളു ചൊമരുമ്മേലാകെ ഇപ്പൊ നോമ്പിന് പെയിന്റ് അടിച്ചതേനി അടിയൊക്ക ഇട്ട് കഴിഞ്ഞാരെ അപ്പൊ ഇപ്പ ആകെ കുത്തി വലഞ്ഞ് ണ് ഓളെ വക അടുത്തത്
തേ അല്ല പറഞ്ഞ മനസ്സിലാവേണ്ട പ്രായായിട്ടില്ലല്ലോ
ആഹ് അതെ അപ്പം വരി എപ്പം നേരത്തി നമ്മള് കാണുവാണെങ്കി പറഞ്ഞാൽ പിന്നെ അപ്പം ആരെ വരച്ചേ ചോദിച്ചാ ഓളന്നയാ വരച്ചത്
ആഹ്
ഉം പിന്നെ വെരച്ച് പിന്നെ ചോദിച്ചുണ്ടെങ്കി പിന്നെ ഞമ്മളാ രെങ്കിലും ആ വരച്ചേ ആകെ വരച്ച് വെച്ചിട്ട് പിന്നെ ഓലപ്പ‌ തന്നെ അടിച്ചിനോണ്ട് അങ്ങനെ
ആഹ്
പെയിന്റിംഗ് ആണെ
ആഹ് അഹ് ശരി
ഉ ഉം പിന്നെന്താന്നോ ഈ ഈ ഒരു പ്രായത്തില് പിന്നെ ഓലെ അത്ര എല്പായ കുട്വാൾ ആകെ വരെ ന്നെ
പിന്നെ
ഉം എന്ത ഊര് തരാ പിന്നെ രണ്ടാമത്തതും അങ്ങനെ തന്നെയാണ് ഓരോന്ന് ചൊമരുമ്മേ വരക്കും അപ്പൊ ഞമ്മള് പെയിന്റ് അടിച്ചിട്ടൊന്നും കാര്യമില്ല അ ഓലെ ഒരു പ്രായം കഴിയാതെ
ആ
ഹലോ ഹലോ ഹലോ ആ ഞാനേ വിളിക്കട്ടെന്നാല്
ആയിക്കില്ലേ
ആഹ് ഞാൻ വിളിക്കട്ടോ അവിടെ നിക്കി
എന്ത്